ഹലോ
ഉം എന്തൊക്കെയുണ്ട് വീശേഷം സുഖല്ലേ
ഉം നല്ല വിശേഷം എന്താ അവിടുത്തെ വിശേഷം
ഇവിടയും തന്നെ സുഖം തന്നെ അവിടെ മയയൊക്കെ പെയ്തോ ചോർന്നോ എന്തൊക്കെയുണ്ട്
മഴ പെയ്തിപ്പോ ചോർന്നു അവിടെ
ഇവിടെംതന്നെ ഉച്ചക്ക് കഴിച്ചാ കുറച്ചൊക്കെ മാഴയായിപോയല്ലേ
ആഹ് രാവിലെ നല്ല മയയൊന്നൂല്ലാനി രാവിലെ നല്ല വെയിലായീനി ഇവിടെ
ഉം അപ്പൊ എന്റെ നാത്തൂന്റെ വീട്ടിക്കൊക്കെ പോയി അവിടൊക്കെ പോയി വരിയാണ്
ഏഹ് എന്താ വെറുതെ പോയതാ
ആഹ് വെറുതെ പോയതാ അവിടെ നാത്തൂന്റെ മൂത്തച്ഛന്റെ മകള് പ്രസവിച്ചെടുക്കണ്ടേന് അപ്പൊ അങ്ങനെ അങ്ങാട്ട് പോയതാ
ഏയ് കുട്ടികളെ കാണാൻ പോയത
ആഹ് അപ്പൊ മക്കള് പോയപ്പോ ഓല് വേരുണേനും മുമ്പ് വരേം വേണം അപ്പൊ അങ്ങനെ പോയതാ
കുട്ടിക്ക് എന്നിട്ട് പുതിയ കുപ്പായൊക്കെ വാങ്ങി പോയിക്കണോ
ഉം പുതിയ കുപ്പായോം പിന്നെ എന്താ ഓർലിക്സും കാടമുട്ടയും ഫ്രൂട്ട്സും ഒക്കെ കൊണ്ടുപോയി പെൺകുട്ടിയാണ് പെൺകുട്ടികള് ആകുമ്പോ പെൺകുട്ടികളാവകുമ്പോ രസല്ലേ ഡ്രസ്സൊക്കെ കാണാന്
ആഹ് പെൺകട്ടിയോൾക്ക് പിന്നെ കൊറേ കുപ്പായങ്ങള് കിട്ടും ആൺകുട്ടിയോക്ക് എപ്പോഴും നിക്കറും കുപ്പായം മാത്രമേ കിട്ടുവോള്ളൂ
അതാണ് ഞാന് എന്റെ മോളെ പ്രസിവിച്ച് കെട്ന്ന അപ്ം പല പലെ അതാവുമ്പോ ഭയങ്കര ഇഷ്ട്ടയിരുന്നു നോക്കാനും കാണാനും മറ്റേ ആൺകുട്ടികൾക്ക് ഒരു നിക്കറും കുപ്പായം അല്ലെങ്കിൽ ഒരു പാന്റും കു പായം അല്ല് ബാബാ സൂട്ട്
ആഹ അതന്നെ ഒള്ള അത് ആൺകുട്ടികള് വലുതായാലും അങ്ങനെ തന്നെ ഓലക്ക് എന്താ കാര്യൊക്ക ഒന്നും ഇല്ലല്ലോ
പിന്നെ എന്താറിയോ ഒരു സമാധാനം എന്താറിയോ ഒടുക്കെങ്കും പോകുമ്പോൾ വേഗം പോവാ മറ്റേ നേരെ രാത് ഇ സമയത്ത് മുടി കെട്ടണം മൾക്കാണ് മുടി കെട്ടണം പൗഡർ ഇടണം കണ്മഷി ഇടണം അങ്ങനെയൊക്കെയാണ് ആഹ് ഓള് പറയുന്ന പോലെ മുടി കെട്ടണം അങ്ങനെയൊക്കെ അതൊക്കെ നോക്കുമ്പോ സ്കൂ ക് ഒക്കെ പറഞ്ഞേക്കമ്പോ നല്ല സുഖമാണ് ഞാന് എന്റെ അപ്പറത്ത് ഒണ്ട് ഒരു പെൺകുട്ടിയാണ് ഓളെ കാണാ മുടിയൊക്കെ കെ ട്ടി അങ്ങനെ ഇങ്ങനെ മോഡലൊക്കെ കിട്ടി പറ എപ്പ തുടങ്ങി അതൊക്ക കെട്ടാന്
ആഹ അല്ലേ തന്നെ കുട്ടികള് സ്കൂൾ പോകുമ്പോ നേരെല്ലന്ന് ഉം
അപ്പൊ ഞാൻ അങ്ങനെ വിചാരിച്ചു ഈ ഒക്കെ ഒരു കാര്യത്തിന് ആഹ വന്നു ഈ ഒരു കാര്യത്തിലൊക്കെ ആൺകുട്ടികള സുഖം
ആ എങ്ങട്ടേ കല്യാണത്തിനൊക്കെ പോകുമ്പോ പെൺകുട്ടികളാണ് രസം ഉ ഉ മാറ്റി പറഞ്ഞേക്കാൻ ഒക്കെ
മററി ഒരിങിയ രസം പെൺകുട്ടികളാണ് പക്ഷെ സംചല്ലേ ചെല സമയത്ത് എന്തൊരു ഒരു ഗതിയടല്ലേ
ആഹ മറ്റന്ല്ല നാല കിട്ടൂല്ലേ
ഉം നമ്മള് അ പിന്നെ എന്താറിയോ എന്റെ മക്കൊക്കെ എന്താറിയോ ഓള് പറയണ ഡ്രസ്സ്‌ ഓള് പറയുന്ന പോലെ മേക്കപ്പ് ചെയ്യണം ഓള് പറയണ പോലെ മുടിയെട്ടണം
അങ്ങനെ തന്നെ അതിപ്പ പെൺകുട്ടി എന്ന് അല്ല ആൺകുട്ടികളായല്ലും അങ്ങനെ തന്നെ ഓല് പറയുന്ന ഡ്രസ്സ് അതാണ് ഇട്ട് കൊടക്കണേ
ഉം അതാണ് അ ഓടുക്ക് പിന്നെ വന്ന കൊറച്ച് കല്ലും മുട്ടിയ അങ്ങനത്തെൊക്കെ ഒള്ള ഡ്രസ്സുകളാ ഇഷ്ടം ചണി അങ്ങനത്തൊക്കെ ഇടുന്ന ദൂരെ കല്യാണത്തിനൊക്കെ ഇടുകാ എന്ന് അല്ലാതെ ഇനി ഇപ്പ മരിച്ച ഓടത്തക്ക് പോവാണെങ്കിലും അയലോക്കത്ത് പോവാണ് എങ്കിലും ഒക്കെ തന്നെ വേണം
ഏ പണ്ട് അമ്മളും അങ്ങനത്തന്നെ അമ്മോ തന്നെ അന്നൊന്നും കല്ലും മുട്ടയല്ല അന്നൊക്കെ സീറ്റൻസ് വർക്കല്ലേ
ആ ആ
ഒട്ടിപ്പണ് ഒട്ടിപ്പും അങ്ങനെയൊക്കെ അമ്മുക്കും തന്നെ കൊറെ തെളുങ്ങാനൊക്കെ ഇഷ് തെല്ലല്ലാ
ആഹ്
ഓല് ഞമ്മളെ മാതിരി വലുതാവ്മ്പതേമാരി ആവൊയ്ക്കാരം ലൂസ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇടാനൊക്കെ ഓലും പട്‌ച്ചേക്കാരം
ഉം ഓരെ കാലത്ത് പ്പ എങ്ങൻത്തെ ഡ്രസ്സൊക്കെണവ വര ഞമ്മളതെ ഇപ്പൊ അട്‌ങ്ങ്ണത് പയേ മോഡല് ഡ്രസ് സോളൊക്കെണല്ലോ പണ്ട് ആ ആ അങ്ങനത്തെ ചുരിദാറാളും
ഉം
മറ്റേ പാക്കിസ്ഥാനി സൂട്ട് അതൊക്കെ കണ്ടിലെ അങ്ങൻത്തെ പണ്ട് മുതലേ ണ്ടായിനില്ലൊ അൻ
ണ്ട് ആഹ് അങ്ങൻത്തെ ആ തും വർക്കും
ഉം അത് പണ്ട്ണ്ടായിറ്റ്ലോ
ആഹ്
അന്നത്തെ ഡ്രസ്സ് എട്ത്തചീന്യേ പ്പടെണ്ടയ്നി ഹ് ഹ് ഹ് ചെലഹ്ണ്ടാവല്ലോ നല്ലത്
ആഹ് അന്നത്തെ അന്നത്തെ തുണിത്തരങ്ങളൊക്കെ നല്ല തുണിയാണെ ഇപ്പത്തെ മായ്രില്ല ഇപ്പത്തെ തുണിതരങ്ങളൊക്കെ വേഗം രണ്ട് തിര്മ്പല് തിര്മ്പ്മ്പോത്തിന് കേടരോലോ
പല പലെ തുണിയേൾ എറങ്ങിമ് ചെയ്ത്ണല്ലോ പണ്ട്ത്ര തുണിയേളൊന്നും ഇല്ലേനല്ലോ
പല പല പേരുകളും പറിണേ ക അയ്ന് തുണിയേൾക്കായിട്ട് കടെളാണോ
ആഹ്‌ അഹനെ അടിച്ചണ തുണിയാക്കല്ലേ
ആഹ് മുറിച്ചെടുക്കണതൊക്കെ
ആഹ് അങ്ങനീണ്ട്പ്പളേ
ഊം
ഉം ഉം അതൊക്കെ എത്രങ്ങാനും സ്ഥലത്ത് തോടങ്ങീണ് പ്പൊ
അതന്നെ പ്പ അയ്മലാണ് വിജയം അമ്മക്ക് ഒറ്റക്ക് തയ്യൽ മെഷീനോണ്ട് അടിച്ചാൻ വയ്ക്കാണ്ന്ന്ണ്ടെങ്കി അതാ സുഖം
ഇപ്പ ഞങ്ങളെ ആപ് ളാപ്പാന്റെ മകന്റെ കല്യാണാണ്‌ ഞാൻ അങ്ങനെ മോഡൽലൊക്കെ അട്ച്ചാന കര്തീനിയത് പഷേ ഇതുവരെ ന്റെത് മോഡല് കിട്ടീട്ടില്ലാന്നുള്ളു കൊറേ തെര്ഞ്ഞോക്ക്ണ്ട് ഞാൻ അയ്നാണ്ട് പോയ് ഒയ്ഞ്ഞങ്ങട്ട് ര്ക്കണേ രണ്ട് മൂന്നാഴ്ചായിട്ട് ഇച്ചൊരു ഒഴിവൂല്ല അങ്ങട്ടും ഇങ്ങട്ടും അങ്ങട്ടും ഇങ്ങട്ടും
ഏഹ്
അയ്മക്കൊന്നും ഞാൻ ചിന്തിച്ചിട്ടന്നെല്ല.
കല്യാണട്പ്പിച്ച് ഇഞ് കടി പിടി കൂട്ടി ചെയ്യാന
ആഹ് അതാണെ അവസാനം അങ്ങനെക്കാരെണ്ടാവാ
അപ്പ നന്നാവൂല്ല
ആഹ് അടിച്ചു വെച്ചതാണെ ഈ ചെൽപ്പം നമ്മള് കെര്തിയെ പോലൊന്നും കിട്ടൂല പിന്നെ ഒരു കളറാണെ
ആഹ് ആഹ് ആ അപ്പൊ പിന്നെ കൊറെ തെരേണ്ടേരും അങ്ങനാവുമ്പം മറ്റേ ശീല ആവുമ്പോ നമ്മക്ക് വേം മുർച്ച്ട്ത്താ മതി
അങ്ങനെല്ല ഉം
ശീലാവ്മ്പം മുർച്ച്ട്ത്താണ്ട് നമ്മക്ക് വേഗ അട്ച്ച നമ്മളെഷ്ട്ടത്തിന്
ഉം
തില് അട്ചും ചെയ്യാ മ്മക്ക്
ഉം ഏതായാലും ഇപ്പൊ കല്യാണത്തിന്റെ ച്ചോ ഇച്ചറീലെടി ഞാന് നോക്കിട്ടന്നല്ലയ്മക്കൊന്നും
ഏഹ് ഇച്ചും അറീല മ് ന്റെട്ത്ത് തയ്യൽ മിഷീനൊക്കെ ണ്ട് ക്ഷേ ഞാന് അട്ച്ചിട്ടില്ല അടച്ചലില്ല ഏഹ് ഇമ്മച്ചിന്റൊക്കെ മാക്സി ഷെയ്പ്പാക് ക്കും ന്നല്ലാതെ ആഹ് കീറിയതും
ഊം
ലൂസിള്ളത് ടൈറ്റാക്കാനും
ഉം ഉം അത് ശരി ഉം
ഇന്നെന്താ ചായക്ക് കടി
ചായക്കെന്താ പയമ്പൊരി ഇണ്ടാക്കിനി
യാ അവ്ടെ കുട്ടിനെ കാണാൻ പോയപ്പോ ചായേം കടീം കുടിച്ചോ?
ഉം
ആഹ്
അവ്ട്ന്ന് ആ അവ്ടുന്ന് ഞാൻ ചോ ചോറുണ്ണാതേ പോയ്നേ അപ്പം ഞാൻ അവിടുന്ന് ചോർന്നു.
ഏഹ് അവിട്ന്ന ചോറ്ന്നത്
ഉം അത് പ്രതീക്ഷിക്കാതെ ചോർന്നതാട്ടോ ഞാൻ ഇബട്ന്ന് ഈ ചോർണ്ണാൻ സമയം കിട്ടീല്ല അപ്പ ഞാൻ അവിടെത്തിയപ്പളാ ചോറ്ന്നത്.
അപ്പ കൊറെ പോണോ
അല്ല എനിക്ക് തെരക്കിനം പെട്ടെന്നാ വണ്ടിയന്നത്.
ഏഹ് അല്ല നാത്തൂന്റോർക്ക് കൊറേ പോവാണ്ടോ
കൊറെയൊന്നുല്ല കൊറച്ചങ്ങു പോണം.
ആഹ് ഇന്നെലെന്തേനവിട ചോറ്
അവിടെ വെറുഞ്ചോറേ ഞാനിനീം പറഞ്ഞില്ലേ ഞാൻ പ്രതീക്ഷിക്കാതെ ചോറ്ന്നതാണെന്ന്. ഞങ്ങട വെറുഞ്ചോറിണ്ടെങ്കി സാമ്പാറെണ്ടേയിന് ചീര ഉപ്പേരിണ്ടേയിന് പിന്ന മീനൊക്ക ഇണ്ടേയിന്
അന്റ മാപ്പ്
തനിക്കെന്തെങ്കിലും ഊം ഇല്ല ഇല്ല ഞങ്ങളങ്ങിന ഓട്ടറിക്ഷക്കാ പോയത്.
ഏഹ്
ഇൻ്റെളാപ്പാക്ക് ഒട്ടോറിക്ഷ ഇണ്ട് അപ്പ ആഹ് ഓട്ടോറിക്ഷലാ പോയത്.
ഏഹ് ഇൻക്കിന്ന് ചോറും. ആഹ് ഓല കാത്തുന്നാണ് നമ്മള സമയം പോകൂന്നല്ലാതെ
ഉം അതന്നെ അനക്കെന്തെക്കെയാ ഡെയിലീ.
ഇനിക്ക്ന്ന് സോയാബീന് പിന്നെ പു കങ്ങന്റെ ഇല താളിപ്പ്
ഉം
മുതിരപ്പേരി
ഉം
അതക്ക തന്നെ
ഉം എനിക്കിഷ്ടവ ഇല താളിച്ചത്.
ആഹ് ഉം നല്ല സാധനാണ്.
ഊം എന്റെ മകന് പറ്റും എളേതിന് താളിപ്പോന്നും പറ്റൂല്ല.
ആഹ് എന്റെ മകന് താളിപ്പിന്റാളാ എലക്കറിന്നാ ഇഷ് പറയിന്നെ
ഉം ഞാൻ പറഞ്ഞു അവനോട് എന്തേ ഓനൊക്കെ അങ്ങന ഭയങ്കര ഇഷ്ടാണന്നാ പറയ്ന്നേ കേൾകാം നിനക്കും തിന്നൂടെടാ പറയും ഇനിക്കയേലൊന്നും പറ്റൂല
ആഹ് ഇപ്പത്ത കുട്ടികൾക്കങ്ങനേ കോയീം
ഉം ആഹ് ഉം ആഹ് അതല്ലെ
അതേ മായിരാണല്ലോ ശരീരം പ്രതിരോധില്ലല്ലോൾക്ക്
ഉം ഇന്നല്ല
ഉം വേഗം പനി വരിക ഇപ്പത്ത മയക്കാലായൊൺ ഇവിടേം എല്ലാർക്കൊരു വയറൽ പനിയാണ്.
ഉം അതേണ്ട് വന്നാലാണ്ട് മാറി കിട്ടൂല എടങ്ങേറാക്കും മന്സ് ഇട്ട്ങ്ങാണ്ട് ഞമ്മക്ക് ഉണ്ടായാ അണെങ്കിൽ കുട്ടികളെ നോക്കാൻ വയ്ക്കുല കുട്ടികൾക്കെ ഉണ്ടായാലാണെങ്കിലും സ്കൂൾക്ക് ഇല്ല മാത്ര ഒന്നും പോകൻ പറ്റൂലേ പിന്നെ ഒരിസം സ്കൂളക്ക്‌ പോയാ നമ്മളൊക്കെ പണ്ട് പഠിച്ചെ എന്താ എത്രയോ സ്കൂള ഒഴിബാക്കിന് ഒരു കുഴപ്പവല്ലേനി ആഹ് ഓടെ കാര്യം ഉ
പത്താം ക്ലാസുകാരനെക്കാൾ എഴുതാൻ കുഞ്ഞ് കുട്ടിയൊക്കാ
ഉം അതന്നെ ഇറ്റങ്ങള എടങ്ങാറക്ക
ഉം അപ്പൊ പിന്നെ ഒര് ഓല് പറഞ്ഞേക്കക്കാനും പറ്റൂല്ല പക്ഷെ പനിയായ ടീച്ചർമാര് പറയും സ്കൂൾക്ക് പറഞ്ഞേക്കണ്ടാന്ന്
ആഹ് ഓലിക്ക് പറഞ്ഞാ മതി പിന്നെ ഒന്നായിട്ട്ണ്ട് ഓലി പിന്നെ നോക്കുവൊന്നുല്ലേ നന്നായിട്ട് ഇങ്ങട്ട് എഴുതാനും പറയാനും രണ്ട്തരും
സ്കൂളില് എന്ത അല്ല അതിനി ഇപ്പത്തെ പനിങ്ങനെയ അഞ്ച് ദിവസൊക്കെ ഉണ്ടേ
ഉം അതാണ്പ്പ ഇനി പനി പല പല വൈറസ് വന്നേകണേ നമ്മള് ആ നഞമ്മള സാധാരണ പനിയാണ് വിചാരിച്ചിക്കും പക്ഷെ അങ്ങനെന്ന ആവണില്ല പ്പോ
പനി പേടില്ല പനിന്റെ ഇപ്പം എന്താ ഛർദീം വയറുവേദന
ഉം അതൊക്കെ ഉണ്ടാവുമ്പളെ പോയിട്ട് ഉം എന്തായാലും ഓൽക്ക്പ്പ അതിന്റെടല് ഒരു പനി വന്നീല അതെന്തായാലും അങ്ങനെ പെട്ടെന്ന മാറിപ്പോയ സമാധാനംണ്ട്
ഏ
ഉം ഒരു ദിവസം സ്കൂള് പോയി ക്ഷ സ്കൂൾ അന്ന് വലിയ കുഴപ്പൊന്നും ഇല്ലയിരുന്ന് ന്ന തോന്നെ താനും പഠിച്ചാനൊന്നുംല്ലേന് എന്നാലും സ്കൂളട്ടന്നാ ഒരു പേടിയാണ് ബേജാറാണ് കാരണം പ പഠിച്ചാന എത്രണ്ട് എഴുതാനത്രണ്ട് അങ്ങനെ ലോചിച്ച ഉം കുട്ടിൾക്ക് വന്ന്കേറ അമ്മക്ക് അയിലാറ പേടി
കുട്ടികളിയിലേറെ പഠിച്ചന തള്ളർക്ക്
ഉംഅതന്നെ
ഉം ഉം
ഉ വേറെന്താ കൊയപ്പൊന്നുമില്ലല്ലോ
വേറെ കുഴപ്പൊന്നുമല്ല നീ ഞാന് ചായ കുടിച്ചാൻ പോട്ടെ
ആ അന്നജ ഇങ്ങനെ ആക്കുമ്പോലെ ഇങ്ങനെ ചായ കുടിച്ചാൻ പോക്കോ ഉംന്ന ആയിക്കോട്ടട്ടടി